ഹെലോ ആഹ്.. എന്താർത്താനം? ആഹ്.. കേക്ണ്ട് ആ.. ആ നേർത്തെ വിൾച്ചീനേ..
അന്റിക് ഇന്റീകും കിട്ട്ണ്ട്ല്ലേ
ആ.. അയിക്ക് കിട്ടി ഹ് ഇന്റിക്കാഹ്ട് ക് ട്ടാത്തെഹ് ലെ
അന്റെന്താണാവോ മൻസ്സിലായി മൻ സ്സിലായി എന്നാണോ
അഹ് ആദ്യം ഇന്റിലും അങ്ങനെ കാൺ ച്ല്ണ്ട് പക്ഷേ പിന്നെ നേരാവല്ണ്ട് പിന്നെ ന്ന് പിന്നിം യാന് റിഫ്രശീതാല് പിന്നെ നേരാവല്ണ്ട്
ഏ.. ഞാന്നൊന്നുടി അട്ച്ചോക്കണ്ട് ആഹ്.. കയിഞ്ട്ട് വുൾച്ചോകണ്ട് അഹ്ഹെ ഹേ.. പിന്നെന്തൊക്കെ
എന്ത അല്ലെന്നെ മക്കളെന്താ പറന്നെയ് ക്കുണു മാറ്റാണ് മാറ്റാണോളെ ബസ് നേർത്തെ ഒമ് മ്പതേഗാലിന് വരും
ഏ.. എത്രട്ടിള്ണ്ട് എത്ര കുട്ട്യാള്ണ്ട്
നാല്കുട്ടിള്ണ്ട്
യേ..
മ്.. ഹ്
പിന്നെ.. വൽദെത്രിലാ?
വെൽദ് ഡിഗരി കഴിഞ്ഞു
ഏ.. ഡ്ഗ് രി ഫുള്ളും കയിഞ്ഞോ?
ആഹ്.. എന്തസർട്ടി നാലല്ല മൂന്ന് ഹ്.. അന്ന് മൂന്നല്ലെ ഇ ണ്ടായ്ട്ടൊള്ളൂ
നാല് വർഷാണ്
ആ.. അഹ് ശരി ഹ്
ഓപ്പ രണ്ടാം കൊല്ലയത്
സ്.. സ്‌ ആഹ്
ഓന്താ.. എവ്ടെ കോളേജില് ന്നപ്പോ
ഇവ്ടെട്തന്നെണ്
ഏ.. പ്ന്നെ.. ഓന് മോളാ മോന?
മ മക്കൾ പെൺ കുട്ടികൾ അണ്
ഏ മൂന്നും
ആഹ് നാലാൾ നാല്‌ ആൾ ആണ് ചെറുത് രണ്ട് രണ്ട് വയസ്സ് അ അല്ല രണ്ടില രണ്ടാം ക്ലാസ്സില്
ഏ മറ്റതോ
ഏ
മറ്റതോ
മറ്റോള് എട്ട്ല് അയ്ന്റെ മേലെള്ളത് എന്ത അക്കൗണ്ടിങ്ങ്ന്പോവാ
ഏ
ഏ വലിയ കോഴിയാ ഏ
ചെറുദിനെസ്കൂളിൽക്ക് പറഞ്ഞയക്കണ് ഇന്നാ ഇമ്മാടിട്ടോ അവിടെ മദറസന്റെ അവിടെ കുട്ടികൾ ഉണ്ടാക്കും വേം പോയോക്ക്
ആഹ് അവിടെ അടുത് തന്നെണ് അങ്ങട്ട്പോയോക് വണ്ടി വരുന്ന നോക്കിട്ട് വേണം അപ്പുറത്തേക്ക് കടക്കാൻട്ടോ
വർക്ക് അവിടെ അടുത്തന്നെ
ആഹ് ഇവടെ അടുത്തന്നെണ്
എ കൊണ്ടാക്ക
ആഹ് റോഡ് മുറിഞ്ഞ് കടക്കണം ഇമ്മച്ചി ഇപ്പനോട് പറട്ടോ പഷ കൊണ്ടരാൻ അത് പോന്നോട്ടെ കൊഴപ്പില്ല മ്മുക്ക് വേറെ വാങ്ങ ആ വാങ്ങാ പറ്റെ കൊട്‌ വരുമ്പോ അനക്ക് ഇടാൻ പറ്റാത്തുമ്പോ
ആഹ് പൂവ് പോന്നിട്ട് ഉം കുട്ട് ആഹ് ആഹ്
അത്ഒക്കെ പോന്ന ഇജ് ഇടണ്ടഅപ്പൊ സാധാ സാധരണ ഇടാഅപ്പൊ നമുക്ക് വേറെ വാങ്ങാം ന്ന പേയിക്കോ അസലാമു അലയ്ക്കും ഏ
കുട്ടിയോക്അയിന് ആഹ് അതല്ലേ ഞാനുഇവിടെ എന്താ ചിക്കൻ കൊടുന്നീന് കടീന് ഇന്ന് വെള്ളിയാഴ്ചല്ലേ ഓട്ടോക്ഷക്കാരനെ അപ്പൊ അത് പൈസ എടു ഇത്പറി പൈസ എടുതത്ത് പറയാ പറയാ
ആഹ് ആഹ് ശരി
പിന്നെ ചായ എല്ലായോ ചോറും കറിയൊക്കെ ആയോ
ഒന്നും ആയിട്ടില്ല ഓൾക്ക്ഒറ്റക്ക് പോവാൻ വെജ്ജ അപ്പോ ഞാൻ അവടെ ആക്കി കൊട്ക്ക
ആഹ് ആരുണ്ടാവോലല്ലേ വേറെ വിട്ടില്
ഇല്ലോ ഓള് മറ്റോള് പോവാൻ നിക്ക്ണ്ട്
ഉം ചോറും കറി രാവിലൊരു പടേക്കാരേ കുട്ടികളില്ല അപ്പൊ വേറെ
മറ്റോര് മൂത്തതും ഏ
പോകാൻ വേറെ കുട്ട്യാള്ല്ലേ
ആ അവ്ട്ന്ന്ണ്ട് ഈ മേലന്ന്ണ്ട് ഞങ്ങളത്ണ്ട് കൊർച്ച്ണ്ട് മേലക്ക് കേറണെ
ഉം
മാസിടെബസ് വരുമ്പോ മുന്കൂടി പോവരുത് വേഗം പെയ്ക്കോ
ഇങ്ങളെ കുട്ടികളൊക്കെ പോയോ
ഇല്ലേ മോന് ഡിഗ്രി സെക്കന്റിയറ ഒന്ന് പോണില്ല ക്ലാസിപ്പ ശര്ക്കും തൊട്ങ്ങീട്ടില്ലല്ലോ തൊട് താണല്ലൊള്ളൂ. അപ്പഞ് മോക്ക് പിന്നെ കിട്ടി കിട്ടിട്ടൊള്ളു ക്ലാസ്സ് തൊട്ങ്ങീട്ടില്ല രണ്ടാമത്തീന്.
ഏഹ്.
ക്കിപ്പോ പ്ലസ് വണ്ണ് ക്ക്.
ആഹ് അഡ്മിഷം.
ഉം ആറാന്ത്യാണ് തൊട്ട്ങ്ണ.
ആഹ് ശരി.
പിന്നെ ചെർതിന് നാലയ്സ്സ് ഓളെ ചേർത്തിട്ടില്ല.
ഉം.
പിന്നെ ഓലില്ലടെ കാക്കല്ല? ഉം എൽ കെ ജി ക്കാക്കിട്ടില്ല ഞാന്. ആക്കീട്ട്ല്ല ഞട്ത്ത പ്രാശ്യം ചേർത്താചാര്ച്ച അ ഓളിങ്ങനെ കൊഞ്ചി ട്ട്യായപ്പളെ മറ്റോല് രണ്ടാളും വല്ല്യ കുട്ട്യാളല്ലേ അപ്പ പിന്നെ ചെറ്യേരു കുട്ടിണ്ടായപ്പോ ഓൽക്കെല്ലാര്ക്കും. അണ്ടാ വാണ്ടാ വാണ്ടാർഞ്ഞങ്ങണ്ട് അത് കേക്കാ ക്കവ്ടെ കുട്ട്യാളെ കേക്ക എന്തെങ്കിലും പർഞ്ഞാ പിന്നെ അയ്മലട് കൂടുല്ലോല്. പർഞ്ഞയ്ക്കണ്ടർഞാണ്ട് ഞാബ്ട്ക്കയ്. ഞങ്ങള വീട് മേലെണ് അപ്പൊ കേയ ഞാനാത് വാങ്ങി പോന്നിച്ച് കയറ്റം കേറീട്ടെ കെത്ക്ക.
അ ആഹ് ഉം ആഹ് ഞങ്ങക്കു അങ്ങനെ ഏയ് റോഡാട്ടോ റോഡല്ലേ അവടെ?
റോഡന്നേണ് അയ്ന് മഴെയ്താല് റോഡ് മണ്ണ്ട്ട റോഡായ്ട്ടേ. വണ്ടി കേറാൻ പ്രയാസാ മറ്റേ ഇങ്ങട്ട് കേറീനി. പ്പ കേറൂല ഓല് ല്ലേ കാക്കണ്ടവടെ?
ആഹ് ഓല് ഓട്ടർഷീ പോവാ
ഏഹ്.
പിന്നെ എന്താന്നട്ട് ചോറൊക്കഞ്ഞിണ്ടാക്കണ്ടേ? ന്നെന്തേനി വെള്ള്യായ്ച ആയതോണ്ട് ഇന്നെന്താണ് എന്തേലുണ്ടാ
ഇല്ലയ് എന്നും വൈകുന്നേരം മീ കൊണ്ട്രും മീങ്കറിയെക്കും മീൻ പൊരിക്കും. പിന്നെ രാവിലെ പരിവാടില്ല രാവിലെ ഞങ്ങള് ചോറൊക്കെ മാത്രേ ചെയ്യുള്ളൂ.
ഏഹ് അതോ പിന്നെ.
രാവിലെ ചോറും ചായിം കടിം വൈകുന്നേരം മീൻകറിം മീൻപൊ ര്ച്ചതൊക്കെണ്ടാക്കും അതന്നെണ്ടാവും.
ഏഹ് ഞുച്ചക്ക്‌ ന്ന് വെള്ള്യായ്ചായതോണ്ട് എന്തേലു ണ്ടാക്ക്‌ണ്ടോ?
ഇല്ലേയ് ഞങ്ങക്ക് ഞാറാഴ്ചയാണ് അവധി വെള്ളിഴ്ച
പ്പളെയ് ക്ക ഞാറാഴ്ചാ അ കുട്ട്യാ കുട്ട്യാളൊക്കെല്ല ദിവസം ഞാറായ്ചേണല്ലൊ ലേ?
അല്ലെയ് പിന്നെ ഭർത്താവിനും ഓര്ക്കും തന്നെ ഏഹ് ഞാറാഴ്ച ലീവേക്കാരേ.
ആഹ് അപ്പല്ലാരുണ്ടാവുമ്പ പിന്നെ അന്നാ ണ്ടാക്കും. ഇതൊക്കെപ്പ സ്കൂളും തൊക്ക ണ്ടാവു പിന്നെ. ത് മഴണ്ടോവടെ?
ആഹ് മയപ്പൊന്ന് തോർച്ചണ്ട് ഇഞ്ഞ് വര്ണ്ണ്ട് മയ.
ഉം മഴക്കാറ് നല്ലോണ്ട്.
ഉം.
പിന്നെ മഴ പെയ്താൽ കാറ്റാണിവിടെയ് ഈ ഒയ്ഞ്ഞ സ്ഥലായ്റ്റേ. പെരും കാറ്റ.
അതേ?
ഉം കാറ്റും മരങ്ങളെല്ലാ ഈ ഒഴിഞ്ഞ പ്രദേശായ്ട്ടേ.
ഹാഹ്.
അപ്പൊ കാറ്റ്ങ്ങട്ട് വന്നാല് പെരും കാ റ്റ് കടപ്പൊർത്ത്ക്ക് പോയര്ക്ക റബ്ബറ് മേലക്കൊള്ളൂ ഞമ്മളെര്ത്തില്ല.
ഏഹ്
പിന്നെ ആരക്കെ ല്ലേ വീട്ടില് ഇപ്പീമ്മിക്കല്ലേ
ആഹ് ഇല്ല ഇമ്മി ഇപ്പല്ല ഞാനും ഭർത്താവും നാല് കുട്ട്യോളും കുട്ടി വല്യാള ഇപ്പ കല്യാണ കൈയിഞ്ഞു
ഏഹ് ഓലെമ്മ ഇല്ലാ മരിച്ചി ണോ
ആഹ് അമ്മ ഇപ്പഴക്കും മരിച്ചത
ഏഹ് എളച്ചിമാരും എളച്ചകളൊക്കെണ്ടാവൂലേ
മൂത്തച്ചിളാണൊക്കെ
ഏഹ് ചെറുതേനി നിങ്ങള് തറവാട്ടിലേ കാര്യങ്ങൾ
അല്ല തറവാട്ടിലല്ല വേറെ പോന്ന്ക്ക് അത് അമ്മോസ ഇണ്ടായിനന്ന് തറവാടും ഇതും വെവ്വേറെ വേറാക്കിയതാണ് മരിക്കണീന്റെ മുന്നേ ഞങ്ങളെ കണ്ടം വിറ്റിട്ടേ
ആഹ് ആഹ് അങ്ങനെ ആക്കിക്കോ തറവാട്ടിലി ഇപ്പാരാ
തറവാട്ടില് എന്റെപ്പം കല്യാണകയിഞ്ഞ മൂത്തച്ചി
ഏഹ് ഓലെട്ത്ത്ക്ക
ആഹ് അതോല്ട്ത്തു ഇത് ഇബലൊടുത്തു അങ്ങനെ അമ്മോസൻ രണ്ടു വൻ അങ്ങനങ്ങ് ആക്കി പണ്ടം പണ്ട കാട്ടേണ്ടാ ആഹ് പെര വാങ്ങിയതാണ്
ആഹ് പെര പെരോടെ വാങ്ങിയേക്ക
ആഹ് ഓടിട്ട പെരേന്നു അങ്ങനാണ വാങ്ങി ഇന്നട്ട് പിന്നെ എന്താ അയിന്റെ മുന്നിലായിട്ട് ഞങ്ങള് ബാർപ്പിന്റെ പെര കായിറ്റിപ്പോ അയിവാടകകൊടുക്കും ഉം അപ്പ അന്റെ പണ്ടകൊണ്ട് വന്നതാണ് കുട്യോള കെട്ടിച്ചപ്പോ ഒന്നും കൊടുക്കാനില്ല മൂത്തോൾക്ക് പത്ത് പവൻകൊടുത്തു ഇനിപ്പോ രണ്ടാമ മുത്തവൾക്ക് കൊടുക്കണെങ്കി ഇല്ല
ഏഹ് രണ്ട് വല്ല്യ യോള കെട്ടിച്ചണോ ഏഹ്
ഫോണോ ആഹ്
ഇപ്പൊ ഞമ്മളൊന്ന് കൊടുന്നർക്ക് ഇച്ചു വര മുപ്പത്തഞ്ചനേ ഞമ്മളൊന്നും കൊടുന്ന പോലിപ്പോ ഇഞ്ഞ് കിട്ടൂല
ഉംഹ്
എന്താറാനോ കൊടുക്കാൻ കഴിയുലേ
ഉം
പത്തു അഞ്ചൊക്കെ തന്നെ കൊടുക്കാൻ കയ്യൂള്ളൂ
ഉം
രണ്ടാമത്തെ ലല്ലേ
എനക്ക് കുട ഉണ്ടേന്ന് ശാനി മഴ പെയ്തു ആഹ് രണ്ടാമത്തോള് പോവ അകൗണ്ടിങ്ങിന് ഓള് പോണണ്ട് പോവയ്യേ നിങ്ങളതിക്ക് വിളിച്ചോളുണ്ട് പറഞ്ഞിട്ട് ട്ടോ ഒള് ഫോണെടുത്തോളു
ഉം ഉം ഉം
പിന്നെ ആയിട്ടില്ല രണ്ട് മിൻറ്റൂടിയില്ലേ
ആഹ് ഓളോണ്ടോ
വേറെന്തൊക്കെ അങ്ങനെയൊന്നു ല്ല
ആഹ് ആഹ് ആഹ് പിന്നെ ആഹ് പിന്നെ പിന്നെന്തന്നിട്ട് മക്കള പറഞ്ഞയച്ചിട്ടെ തൊ അടിക്കലൊക്ക ലേ
ആഹ് ഒക്കെ ഓല പറഞ്ഞയച്ചിട്ടന്നെ
ഉം അല്ലാതെ എടുത്തിട്ടും കാര്യമില്ല
ആഹ് ഓൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതല്ലേ അപ്പൊ അഹ് പിന്നെ
ഏഹ്
വേറെന്താ ആട അടുത്ത് പാടൊക്കെ ഇണ്ടാ
അത്ത്
പാട പോയേക്കണ്ടോ
ഏഹ് അതൊന്നുല്ല നമ്മള ഇവിടെ ഏഹ് അതൊന്നൂല നമ്മളെ വീട് അങ്ങനെ കാണൊന്നൂല്ല മഴയ്തതൊന്നും അങ്ങനെ കാണൂല്ല ഇപ്പൊ മഴ പ്പേയ്തുക്കുണു തന്നെ അറിയില്ല മുറ്റൊന്നും കണ്ടാല് ചളി കെട്ടാത്ത സ്ഥലായിട്ടെ
ആഹ് അയ് ശരി
അങ്ങനെ ചളില്ല
ഏഹ്
അപ്പൊ അങ്ങനെ ചില സ്ഥലത്തണ്ട് വൃത്തിയേടാവൂലേ ഇവടെ അങ്ങനെ വൃത്തിയേട് ള്ള ഒരു സ്ഥലം ല്ല. കുത്തന ഒലിച്ചട് പോവും
പോര്ണില്ലല്ലോ കുട്ടിനയിൽ ചേർക്കുമ്പോളല്ലേ ഉമ് ഓൾക്ക് ഫോണിനെ
ആഹ്
അയെന്താ ഏഹ്
ഫോണ് മ്മലെന്നെ എല്ലാർക്കും പറയാം
ന്നാ കുട്ടിനോട്ട് പോയാ മതിയാന്നില്ലേ അണക്ക് ആഹ് പിന്നെന്താ വേറെ ഉമ് ആഹ് ചായൊടിക്കെ കയ്ഞ്ഞു
എന്തേര്ന്നു കറി
കറി മീൻ കറി ഉമ് എന്നും വൈകുന്നേരം വന്നാ മീൻ വെക്കൊയ്
ഉമ് എന്നും ഇണ്ടാവൂലേ മീന്
ആഹ് എന്നും ഇണ്ടാവും
ഉമ് അതോണ്ട് പിന്നെ രാവിലക്കെക്ക് തരേണ്ടല്ലോ പിന്ന എന്നും വൈന്നേരം നോക്കലേക്കാരം കറിം ഓക്കെ മറ്റത് ആഹ് ആയിക്കോട്ടെ ന്നാൽ ആഹ് ആയിക്കോട്ടെ